വെൽക്കം
ആഹ്
ആഹ് എന്തെക്കെണ്ട് വിശേഷം എന്തൊക്കെണ്ട് ആഹ് പണിയെല്ലാം ഒതുങ്ങിയോ?
സ്കൂളി പോയി പണികളൊക്കെ കൈഞ്ഞ് വീട്ടില് ഒറ്റക്ക്യാണ്
ആഹ് ചോറൊക്കെ കഴിഞ്ഞോ ചോർനൊള്ള പരിപാട്യൊക്
ആഹ് നമ്മള് ചോറീന്റെ പരിപടെയൊക്കെ കഴിഞ്ഞ് കഴിച് കഴിച്ചിട്ടൊന്നുല്ല അങ്ങനെ പോന്ന് കാലത്ത് സ്കൂൾക്ക് കുട്ട് കുട്ട്യാക്ക് കൊണ്ടു പോകേണ്ടതൊണ്ട് അതെല്ലാം നേര്ത്തെ നേര്ത്തെ കഴിം ഇപ്പ വെക്കേഷനൊക്കെ കൈഞ്ഞതോണ്ട് മെ റ്റേത് വ് അവരിള്ളതോണ്ട് പിന്നെ ലേറ്റ് ആയ്ട്ടേ വേണം അപ്പ അവർക്ക് കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് എല്ലാം നേര്ത്തെ കഴിഞ്ഞ് ഒരു പതിനൊമണ്യൊക്കാപ്പത്തിന് നമ്മള് ഫ്രീ ആയി
ആഹ് വേഗം പണി കഴിയു അല്ലേ പിള്ളേരില്ലാത്തോണ്ട്
ആഹ് ആഹ് ആഹ് പിന്നെ ഞാന് ഇങ്ങനെ തയ്യാൻ അറിയാ അപ്പചെറ്തായിട്ടൊക്കാ പ് ആഹ് ടൈമിലൊ ക്കെ ഞാങ്ങനെ വെച്ചതാക്കാറ് ആഹ് അതൊക്കെ വെക്കേഷൻ ടൈമിലെന്നെ ചെയ്ത് തീർത്ത് ഇനി ചെറിയാടെ ബുക്സ് കിട്ടാനിണ്ട് കിട്ട്യേത് മാത്രേ ഒള്ളൂ ഇഞ്ഞ് ശെരിയാക്കാനൊള്ളൂ ബാക്ക്യൊക്കെ നമ്മള് വെക്കേഷൻ ടൈമിലെന്നെ ചെയ്ത് തീർത്ത്
ചെയ്തീർത്തല്ലേ ആഹ് അത് ന
ഉം
രും അതുകൊണ്ട് പണി എളുപ്പായല്ലോ അല്ലേ ഇവിടെ മഴക്കും വെയിലാ മൊത്തം വെയിലാ ഇല്ല ല്ലാ വെയില മൊത്തം വെയില അവിടെ ഇണ്ടാ?
ആഹ് ഇവിടെ കഴിഞ്ഞ ആഴ്ച നല്ലതും ദിവസേന മഴയായിരുന്നു ഈ ആഴ്ചേൽ വെയിലാണ് എടക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചാറിപ്പോകും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മഴയുടെ മഴമേഘം ഇങ്ങനെ വന്ന് നിക്കുന്നല്ലാതെ പെയ്യാറില്ല
ആഹ് ഇവിടെ അങ്ങനെയാ പക്ഷെ നല്ല വെയിലുണ്ട് ഇന്ന് ഇന്ന് നല്ല വെയിലാ
ആഹ്
പിന്നെ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ?
ഇങ്ങനെ നമ്മള് അടുക്കളത്തോട്ടം പോലത്തെ കൃഷിയെ ചെയ്യാറുള്ളു വലിയ കൃഷികളൊന്നും ചെയ്യാറില്ല ഇവിടെ പയറ് മത്തന് അങ്ങനെയൊക്കെ പിന്നെ വെണ്ട അങ്ങനെ ചെറിയ ചെറിയ നമ്മള് വീട്ടാവശ്യത്തിനുള്ളത് മാത്രേ ഇണ്ടാക്കാറുള്ളൂ നമ്മള് കടേക്ക് കൊടുക്കേണ്ടത് അങ്ങനെ കൃഷി ആവശ്യത്തിന് അങ്ങനെ ഇണ്ടാക്കാറില്ല
അങ്ങനെ ഇണ്ടാവാക്കാറില്ല
ഉം പിന്നെ കൊറെ ചെടികള് ആ ചെടികളുടെ ആഹ് ചെടികളുണ്ട് പത്ത് മണി ചെടികളുണ്ട് അധികം പൂക്കളുള്ള ചെടികളോടാണ് ഇഷ്ടം അപ്പൊ അതൊക്കെ ക്കെയാണ് അധികം വെച്ചു പിടിപ്പിക്കാറ് വല്യ മരം റോസ് വാങ്ങിയ റോസുകളുണ്ട്
ആഹ് അത് പിടിച്ചു കിട്ടുവോ അയിന് റോസ്
അത് റോസ് വാങ്ങിയത് അത് ഇടക്ക് ഇങ്ങനെ പോവാറുണ്ട് പിന്നെ നമ്മള് പൂവ് വരുന്നതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മള് നല്ലോണം നോക്കണം നമ്മള് ശ്രദ്ധ തെറ്റിയാല് അത് കരിഞ്ഞു പോവാണ് തയ്യന്നെ കരിഞ്ഞു പോവയാണ്
അതാ ഞാൻ ചോയിച്ചേ ഇവിടെ ഞാൻപ്പ വാങ്ങിച്ചാലും അത് ശെരിയാവാറില്ല അതൊന്നേങ്കിൽ എന്തേലും പറ്റും
ആഹ്
അതാ ഞാൻ ചോയിച്ചെ അപ്പൊ എന്ത് വളവൊക്കെ ഇട്ട് കൊടുക്കുന്നെ
ഇങ്ങനെ പത്ത് മണീടതാണ് കൂടുതലായിട്ട് പല കളേഴ്സ് ഇണ്ട് ഇതളുകളായിട്ടിള്ള പൂക്കള്ണ്ട് തട്ടുകളായിട്ടിള്ള പൂക്കള്ണ്ട് തട്ടിന്റെതന്നെ പല കളേഴ്സിലായിട്ടിള്ളതിണ്ട് ഒരു പൂമ്മെ തന്നെ രണ്ട് കളർ അങ്ങനത്തെ വരുന്നെ ഇണ്ടല്ലോ അങ്ങനത്തെ തട്ടിന്റതൊക്കണ്ട് അപ്പ അയിന്റെ കളക്ഷൻസ് ഞാനിങ്ങനെ ശേഖരിച്ച് ഇണ്ടാക്കിയതാണ് അയിൻ്റെ പൂക്കളൊക്കെ വരുമ്പ ഞാനിങ്ങനെ വാട്സപ്പിൽ ഇൻസ്റ്റേലൊക്കെ ഇങ്ങന സ്റ്റോറി വരുമ്പൊള് ഇതിന്റെ തൈകളൊക്കെ ഓഡറ് പിടിക്കാറ്ണ്ട് അങ്ങനെ ഞാൻ സെയില് ചെയ്യല്ണ്ട് ചെറുതായിട്ട്
ആണല്ലേ ആഹ്
ഉം പിന്നെ എവിടേലും കണ്ടാല് നമ്മള് വേറെ ആര്ത്തേലും കണ് ണ്ടാല് അയിൻ്റെ കട്ടിങ് നമ്മള് വാങ്ങി സ്റ്റോറേയ്യാറ്ണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസിണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് കളേഴ്സ് വരുന്ന്ണ്ട്
ആഹ ആഹ് ഇതെങ്ങെന നഴ്സറി പോലെയാ
നമ്മൾ ചെറുതായിട്ടുള്ളൂ വല്യതാ ഒന്നുല്ല അതിങ്ങനെ ആഹ് അത് ഒരു തൈ ഒരു കമ്പ് പിടിപ്പിച്ച തന്നെ അത് പെട്ടെന്ന് വളർന്ന് വലിയ ചെ ഇങ്ങനെതായിട്ട് വരും
ആഹ്
അപ്പ പിന്നത് അതിന് കൂടുതല് വളങ്ങളൊന്നും ഇട്ടൊടുക്കണ്ട നമ്മള് മുട്ടത്തോട് അതുപോലെ ഞമ്മളെ കഞ്ഞിവെള്ളം അങ്ങനെ വേസ്റ്റിൻ്റെ വെള്ളം ആങ്ങനൊക്കെ വേസ്റ്റോട് കൂടല്ലോ എല്ലാം ഇങ്ങനെ വെള്ളായിട്ടിങ്ങനെ ഒഴിച്ചൊടുക്കുമ്പഴൊക്കെ നല്ലത് വരും. ഇനി മഴക്കാലം വന്നാല് ആഹ് മഴക്കാലം വന്നാല് പിന്നെ നിന്ന് മഴ പെയ്യുമ്പൊ പൂക്കളൊന്നും ഇണ്ടാവൂല്ല അപ്പൊക്കെ ഭംഗി കൊറയും ചെയ്യും.
ആഹ് ആഹ് ഇപ്പം വെള്ളം വീഴ് ആഹ് ചെ പൂവില് വെള്ളം വീഴുവല്ലേ
ആഹ് അത് നമ്മക്ക് വെള്ളം കിട്ടും വേണം ഇന്നാ നല്ല വെയിലും വേണം അങ്ങനെയാണെങ്കി നല്ല ഭംഗിയാണ് അത് കാണാന്.
ആഹ് ആഹ് ഇവിടെ കിളിയിണ്ടോ അവിടെ
വളർത്ത് കിളികളൊന്നൂല്ല്യ ഇങ്ങനെ നമ്മള് തൂ വീടിനൊക്കെ ചുറ്റുവശം മരങ്ങളും തൊടി അങ്ങനെ ക്കായിട്ടുള്ളൊരു ഇതാണ് ടൗണിലൊന്നല്ല വീട് വര്ന്നത്. കൊർച്ചൊരു ഉള്ളേരിയാണ് അപ്പങ്ങനെ തൊടീലൊക്കെ ആഹ് അപ്പ നമ്മള് തൊടീലൊക്കെ ഇപ്പ പോയ ഫ്രൂട്ട്സ്കള് ചക്ക മാങ്ങ അങ്ങൻത്തൊക്കെ കാലല്ലേ അപ്പൊ അത് പഴുത്ത് വീണ് തൊടങ്ങേണ്ടൊര് അങ്ങനെ അത് കഴിക്കാന് വരുന്നതാണ് കിളികള് അണ്ണാന് അങ്ങനെക്കെ പിന്നെ അതിങ്ങനെ ഉള്ളേരിയാതോണ്ടന്നെ ഇവടെ ഇങ്ങനെ ഈ കൊരങ്ങന്മാരുടെ ശല്യണ്ടാവാറ്ണ്ട്. അവര് കാലത്ത് വൈകീട്ട് ഹ്മ്മ് കൂട്ടത്തോടെ വന്ന്ട്ട് അവരഞ്ച് പത്ത് മിനിറ്റ് ഇവടെ ഇങ്ങനെ സ്പെൻഡെയ്ത് പോവും
അത്കൊള്ളാ
ഹ്മ്മ് ചക്കൊക്ക് ഓര് പറിച്ച് ഇങ്ങനെ തിന്ന്ണെ കാ ണാ നമ്മള് സൗണ്ട് കേക്കുമ്പോ അവര് അപ്പറത്തെ ചില്ലേക്ക് മാറീന്ന് മാറി നിക്കും പിന്നിം അവര് താഴറങ്ങി വരും. അങ്ങനെ ഒന്നൊന്നല്ല വെര്യാ കു ഒന്നൊന്നല്ല വര്യാ കൂട്ടത്തോടേണ് വരാറ് അയില് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇണ്ടായവരെ അതായിട്ടള്ള പള്ളേലിങ്ങനെ പോയപ്പോ ഇങ്ങനെ കെട്ടി പിടിച്ചിരിക്ക്ണ മാതിരി അവരെച്ച് മരത്ത്മെന്ന് ചാടുമ്പഴൊന്ന് കൊഴിഞ്ഞി വീഴാത്ത വിധത്തിലങ്ങനെണ് ഇരിക്ക്ണാണെൽ ഒരു രസാണ് കാണാനൊക്കെ പക്ഷെ നമുക്കത് സ്ഥിരം വരുമ്പോ അതിന്റെ പൂതി തീരുമ്പോ നമുക്കതൊരു ശല്യായിട്ട് തോന്നും ഫസ്റ്റ്ലൊക്കെ കാണുന്നവര് ആഹ് ഇല്ലില്ല. അവര് ഫസ്റ്റില് കാണുമ്പൊളൊക്കെ നമു ക്കൊരു കൗതുകംതോന്നും സ്ഥിരിങ്ങനെ ആകുമ്പ ഞമ്മക്കത് ശല്യായി മാറാന്നൊള്ളു. അത് അവര് വ ര്ണ കാരണം പ്പ പ്പ ഞമ്മളെ കൃഷിത്തോട്ടക്കങ്ങനെ പച്ചക്കറിയൊക്കെ അവര് പ ർച്ചൊണ്ടോവും അപ്പോ നമ്മള് നോക്കി നിൽക്കണം നമ്മള് എവ്ട്‌ക്കേലൊക്കെ പോകുമ്പോക്കെ അവരൊക്കെ പറിച്ചാണ്ട് നശിപ്പിക്കുകയും ചെയ്യും.
ഓഹ് അങ്ങനെ ബുദ്ധിമുട്ട്ണ്ടല്ലേ
ഹ്മ്മ് അങ്ങനണ്ട് ഹ്മ്മ് ചക്കല് ഹ്മ്മ് ചക്കക്കെ ഞാന് ഇണ്ടാക്കാറ്ണ്ട് ചക്കടെ വിഭവങ്ങളൊ ളക്കെ ചക്കപ്പൊരി ഇണ്ടാക്കാറ്ണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ട്ടാ അപ്പൊ നാല് മണിക്ക് പലഹാരായി ട്ട്യേക്കൊക്കെ ണ്ടാക്കി കൊടുക്കും രണ്ടു തരം ചക്കിണ്ട് പഴചക്കിണ്ട് മറ്റേ വരിക്കച്ചക്കെ വെക്കേണ്ട്.
അധികം മഴക്കാലം ഇന്ന് പെയ്യുമ്പോക്കെ നല്ല ആവല് ഇപ്രാവശ്യം കുറച്ചൊക്കെ നേരത്തെ ആയതോണ്ട് അതൊ ക്കെണ്ടാക്കി.
ആഹ് ആഹ് മനസ്സിലായി.
ഹ്മ്മ് പെരുന്നാളൊക്കൊന്ന് ആഘോഷിച്ചിരുന്നു ഹ്മ്മ് പെരുന്നാളത് പോയി ട്ട് ഒര് വീക്ക് വീട്ടിലൊക്കെ പോയിരുന്നു അവിടെ ഇവിടെല്ലാരും കൂടി കൂടി ഏഹ് എല്ലാരും ആഘോഷങ്ങളൊക്കെ നടത്തി. ഒര് ട്രിപ്പൊക്കെ പോയി അങ്ങനെ ഇവരെ സ്കൂള് തൊറക്ക്ണ രണ്ടീസം മുഞ്ഞേയാണ് സ്വന്തം വീട്ടിക്ക് തിരിച്ചു പോന്നത്.
ആഹ് കേക്കാൻ പറ്റുന്ന്ണ്ട് ഇപ്പൊ പിന്നെ വേറെന്തെക്കേണ്ട് വിശേഷം
അവിടൊന്നും ടൂറൊക്കെ പോവാറില്ലാ
ആഹ് ഇവിടെ ടൂറ് പോക്ക് കുറവാണ് ആഹ് വല്ലപ്പോഴും ചില പോവാണെ ദൂര എവിടേ പോളൂ അല്ലാത്ത അടുത്തൊന്നും പോവാറില്ല പിന്നെ ഫ്രണ്ട്സായിട്ട് പോല്ലേ പുറത്തക്കെ പോകു അങ്ങനെ ഉള്ളു
ആഹ്
ആഹ് ഇങ്ങൾ പുറത്തു പോവാറ്ണ്ടോ
അങ്ങനെ ഒറ്റയ്ക്കൊന്ന് പുറത്ത് പോ ഇതുപോലെ ഇങ്ങനെ വെക്കേഷൻ ടൈമിലൊക്കെ എല്ലാരും കൂടെ കൂടി ഫ്രൻസ് ക്കളായിട്ട് പുറത്ത് പോവന്നല്ലാതെ താൻ ഫാമിലിയായിട്ട് ഒരുമിച് വണ്ടേ ട്രിപ്പ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോവന്നല്ലാതെ തനിച്ച അങ്ങനെ പോവലില്ല
ആഹ് ഈ ഇത്തവണ എവിടെയേ പോയ വെക്കേഷന്
ഇത്തവണ വയനാട് പോയി ഈ വെക്കേഷൻ ടൈമില് പോയതൊണ്ട് തോണ് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ വിചാരിച്ച ടൈമിലൊന്നും എത്താനൊന്നും പറ്റില്ല എങ്കിലും നമ്മള് കൊഴപ്പല്ലാത്ത വിധത്തില എല്ലാ സ്ഥലങ്ങളും കണ്ട് പോയ ആസ്വദിച്ചു പോന്ന് പിള്ളേർക്കാണത് കൂടുതൽ ആഹ് സന്തോഷം എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോ അവർക്ക് പാട്ടും ഡാൻസ് ദായിട്ട് അവര് വണ്ടിൽ ഇങ്ങനെ ഉഷാറായിട്ട് നടക്കേ
ആഹ് പിള്ളേർ എങ്ങനെയാ മൊത്തത്തിൽ വൈബ ആയിട്ട് എടുക്കണള്ളേ ഏതാ ഒതുങ്ങി ക്കൂടി ഇരിക്കുവോ
അല്ല പൊർത്ത് പോവല് കുറവാണെങ്കിലും ആളുകൾ അവരെ പോട്ടുള്ള സുഹൃത്തുക്ക് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെ അവരെ വൈ
ആഹ് കമ്പനിക്ക് ആളെ കിട്ടിയ ആൾക്ക് അടിപൊളി ആയിട്ടിരിക്കും
ആഹ് അങ്ങനെണ് അവര്
എന്റെ പിള്ളേര്
അങ്ങനെ ഇതോന്നൂല്ല ചെറിയതെന്തിലോ അങ്ങനെ ഇല്ലല്ല
ആഹ് ആഹ് ആഹ്
ത്ത പ്രശ്നങ്ങളൊന്നുല്ല പിന്നെ വല്ല്യായാള് മോനാണ് അവന് വൈകിട്ട് അഞ്ച് മണിയായ ഒരു മണിക്കൂർ ഫുട്ബോൾ കളിക്കാൻ പോകും മറ്റാള് പിന്നെ ഇവിടെ എന്തെങ്കലും ഡ്രോയിങ് ആയിട്ടോ അങ്ങനെ എന്തെങ്കലു ഒക്കെ ആയിട്ട് ഇവിടെ ഇര്
ആഹ് രണ്ടു പേരാലേ എത്രലാ പഠിക്കണ അവര്
അവര് വലിയ ആള് ഒമ്പതിലും രണ്ടാമത്തെ ആള് അഞ്ചാം ക്ലാസ്സില് പഠിക്കണ
അഞ്ചിലും ആഹ് പഠിച്ചോളൂ അതോ ട്യൂഷന് വിടുന്നുണ്ടാ ആഹ്
ട്യൂഷൻ ഇതുവരെ വിട്ടിട്ടില്ല. ഇനി വലിയ ആളെ ട്യൂഷന് പറഞ്ഞയക്കണമെന്ന് ഒമ്പത് പത്തൊക്കെ ആമ്പത്തിന്ന് സിലബസ ഒക്കെ മാറി വന്നതിന്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട്. അപ്പൊ ഇനി ട്യൂഷന് പറ ഉം ഇതവണ മാറ്റിയിട്ടുണ്ട് അപ്പൊ അയ്ന്റെ പ്രയാസ പ്പം വരണ്ട വച്ചിട്ട് അങ്ങനെ പഠിക്കും സ്കൂളിന്ന് വല്ലാതെ കിട്ടും. ചില ടീച്ചേഴസ്മാര് വരാത്ത കംപ്ലീൻ അങ്ങനെ വരവാണേലു ണ്ട് അപ്പോ പിന്നെ ട്യൂഷനകുമ്പോ കൃത്യ പാഠങ്ങളൊക്കെ ശരി രിക്ക് പറഞ്ഞു കൊടുക്കുവല്ലോ അങ്ങനെ വിചാ ചെന്നിട്ട് അഹ് ആഹ് ആഹ് അങ്ങനെ
ശേഷം
വേറെന്താ അവിടെ പുഴയൊക്കെ ഉണ്ടോ അടുത്ത്?
ഏയ് ഇവിടെ അടുത്തൊരു കനാലേ ഉള്ളൂ. അത് വേറെ അതിൽ വല്ലപ്പോഴും കൂടുതൽ വെയിലുള്ള സമയത്ത് ത്തെ അതിനകത്ത് വെള്ളം വരുള്ളൂ.
എഹ് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണോ അവിടെ?
ഏയ് വെള്ളത്തിനിവിടെ യാതൊരു ബുദ്ധിമുട്ടില്ല. വെള്ളം ഈ കനാലുണ്ടെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒറവേ ഉണ്ടാവും. താഴ്ത്തന്ന ഭാഗത്താ ഞങ്ങള് താമസിക്കണേ ഒരു എറ റക്കത്താ വീട്. അതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് ഉറവ എടുക്കുന്ന കൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല
ആ വീട്ടില് കെണറോ കൊയലെന്താള്ളേ?
സാധാരണ കിണറ്. കുഴൽക്കിണറിന്റെ ആവശ്യങ്ങനെ വരാറില്ല ഇവിടെ. പ്പൊ അപ്പുറത്തെക്ക് ബാക്ക് സൈഡിലോട്ട് പാറൊക്കെ ആ പുറകിൽത്തെ വീട്ടിലൊക്കെ പാറയാ അപ്പൊ അവർക്ക് അങ്ങനെ വെച്ചായിരുന്ന്
ആ ആ ഇവിടേങ്ങനെ കുയലും, കെണറും, പിന്നെ ലൈൻ വെള്ളോ എല്ലാ വെള്ളോണ്ട്. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് വരാറില്ല.
അ ആ അത് നല്ല കാര്യാ അല്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ട് എന്റെ പ്പെ എ ബന്ധുവിലൊക്കെ ആൾക്കാർക്ക്
ഉം
അവര് അയ്യേ മറ്റം വെള്ളം മേടിക്കുക ചെയ്യുന്നേ. അതാ വെക്കുവാണേ ശരിയെന്നാ.
ആ ആ ശരി.